ഹലോ
ആഹ് ക്ലിയർ ഉണ്ടോ ഞാൻ പറയന്ന് കേക്കുന്നുണ്ടോ
ഓഹ് ക്ലിയർണ്ട് പറഞ്ഞോളി എന്തൊക്കെയാണ് വിശേഷോം
നല്ല വിശേഷങ്ങള് അങ്ങനെ പോന്നു എന്തായി ലഞ്ചിന്റെ പരിപാടിക്കെ കഴിഞ്ഞോ
ഓഹ് ഫുഡൊക്കെ കഴിച്ച് മക്കക്കുംകൊടുത്ത് വെറുതെ ഇരിക്കപ്പൊ
അതെ എന്നാ ഈ പറഞ്ഞ പണിയൊന്നും എന്റെ കയ്ഞ്ഞിട്ടില്ല ലഞ്ച് റെഡിയാക്കിയത് മാത്രേ ഉള്ളൂ കുട്ടികൾ കൊടുത്തിട്ടില്ല അല്ല ലഞ്ചായി അവര് താമസിച്ച് കൊടുക്കവച്ച അവരിന്ന് വെക്കേഷനൊക്കെല്ലേ അവര് എണീ ക്കാൻ ഒരുപാട് വൈകി അപ്പോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി അപ്പൊ പിന്നെ അങ്ങനെ കുറച്ചും കൂടി കഴിയട്ടേന്ന് വിചാരിച്ചു പിന്നെ എന്താണ് വേറെന്തൊക്കെണ്ട് വിശേഷങ്ങള്
വേറക്കെയല്ലഫുഡ് ചോറ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല ത തക്കാളി മുരിങ്ങക്കോലിട്ട് ഒരു കറിയണ്ട് വെച്ചു പ്പടും പൊരിച്ചു ചമ്മന്തിണ്ടാക്കിയെ അത് മതി ഞങ്ങള് രാത്രിക്കാ പിന്നെ സ്പെഷ്യൽ ഇണ്ടാക്കല്
അതല്ലെ ആ ഇവിടെണ്ട് അങ്ങനത്തെരു പരിപാടിട്ടോ രാത്രി ഒന്നും ഇങ്ങട് കുറച്ചുടെ ഹെവി ആക്കണം
ഉം
പക്ഷെ പകല അങ്ങനെ ഇണ്ടാവും ഇന്നാല് ഇന്നിപ്പോ ഞാൻ ഒറ്റക്ക ആയതോണ്ട് ഞാനൊന്ന് സിമ്പിൾ ആക്കിയതാ അതെ എന്നാലും സാമ്പാറും കക്ക ഇറച്ചിടല്ല കക്ക കക്ക റോസ്റ്റും ആഹ് അത് ഇന്നലെ ഞങ്ങളിങ്ങനെ വരുമ്പോ വഴിയിലിങ്ങനെ കക്കട കക്ക എറച്ചീന്ന് പറഞ്ട്ട് സെയിലാക്ക്ണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാ അപ്പൊ അത് ഓൾറെഡി ഇന്നലെ വേവിച്ചച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്ന് ട്ട് ഫ്രൈനണ്ടായിരുന്നുള്ളുട്ടോ
ആഹ് ആഹ് നിങ്ങലെങ്ങോട്ട് പുറത്തേക്ക് പോയോ
ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മോൻക്ക് അപ്പൻഡസൈറ്റിസ് എന്നുള്ളരു വയറുവേദന വന്നിട്ട് പെ പെട്ടെന്ന് വയറ് വേദന വന്ന് അങ്ങനെ ആൾക്ക് എമർജൻസി സർജറി വേണ്ടി വന്നു അങ്ങനെ ഇമ്മേ ആഹ് മിഞ്ഞാന്നാണ് ഡിസ്ചാർജ് ആയി വന്നത് അപ്പ ആഹ് ഡിസ്ചാർജ് ആയി വര്ണ വഴിക്കിങ്ങനെ കണ്ടപ്പോ ജസ്റ്റ് വാങ്ങിച്ചതാ മോൻക്കതൊന്നും കഴിക്കാൻ പാടില്ല അവൻക്ക് അവന്റെ ഒരു സർജറി കഴിഞ്ഞൊണ്ട് അവൻക്ക് സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫുഡ് ഒക്കെ മതിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആളങ്ങനെ അടങ്ങിയിരിക്കുന്ന ടൈപ്പൊന്നല്ല പ്പഅതിന്റെ പിന്നാലെഏണ് പ്പഞാന്
ആഹ് ആഹ് അതൽ അതെല്ലാപ്പാേ നേര്ത്തെ അറിയില്ലായിര്ന്നപ്പോ ഇങ്ങനെ വേദനല്ലന്നോ
ഇല്ല ഇല്ല മോൻക്ക് അങ്ങൻത്തെ യാതൊരു പ്രശ്നോം ഇണ്ടായിരിന്നില്ലട്ടാ പിന്നെ ഞാനന്റെ മോള് പഠിക്ക്ണ കോളേജില് അവളെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ പോയീ അപ്പ ഞങ്ങള് ഫാമിലി എല്ലാരും കൂടെ പോയി വര്ഞ്ഞ വഴിക്ക് ഹോട്ടലി ഫുഡൊക്കെ കഴിച്ച് വന്നു ഒന്ന് രാത്രിനെ മോൽക്ക്ങ്ങനെ ചെർന്ന് നന്നായിട്ട് വേദനിക്കാൻ താെടങ്ങി പിറ്റെത്തെ ദിവസം സൺഡേ സൺഡെ നമുക്ക് എവിടെയും ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നുഇല്ലല്ലോ എന്നാലും നമ്മള അട്ത്ത്ള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽലൊക്കെ പോയി അപ്പൊ ആ ഡോക്ടർ പെട്ടെന്നന്നെ സ്കാനിങ്ങിനാ എഴ്തേത് അല്ലാണ്ട് വേറൊന്നും എഴ് പറഞ്ഞില്ല സ്കാനിങ് ചെയ്യാൻ പറഞ്ഞ്ട്ടോ കാരണം മോൻ മോൻക്ക് രുരു ലൂസ് മോഷ്നില്ലാ വാെമറ്റിംഗ്ഇല്ലാ വേറൊന്നുംല്ല ഈ വയറ് വേദന മാത്രം അങ്ങനെ ആ ഡോക്ടറ് പറഞ്ഞൂ ആൻ സ്കാനിംഗ് ചെയ്യാൻ പറഞ് അപ്പ സൺഡ എവടെ സ്കാനിങ് ഒരു ഡോക്ടേഴ്സ് എവിടെംഇല്ല സ്കാനിങ് ഫെസിലിറ്റി ഇല്ല അങ്ങനെ കാെറേ ഗൂഗിളെയ്ത് നോക്കി കാെറച്ച് ദൂരള്ള ഒരു ഹോസ്പിറ്റല്ല് പോയിട്ട് അവിട്ന്ന് സ്കാനിങ് ചെയ്തു അപ്പൊ അവര് പറഞ്ഞു അപ്പന്റെസൈറ്റെസ് ആണ് അതിന്റെ കൂടെ എന്താണ് അപ്പന്റിഗോലിത്ത് ന്ന് പറഞ്ഞിട്ട് കാരണം മോൻ ക്ക് ഇങ്ങനെ എന്തോ ഒരു കല്ല് പോലൊക്കെ ഇണ്ട് തോന്നുണു അങ്ങനെ എന്തക് ക്കോ ഇണ്ടായിര്ന്ന് അപ്പ പിന്നെ പെട്ടെന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ സർജനെ കാണാതെ പിന്നെ ഞങ് ക്കാന് എവ്ടെം ഇല്ല സൺഡേ അതുകൊണ്ട് ഒം മോൻക്ക് ഇങ്ങനെ മാറാ വയറ് വേദന മാറാതെ വീട്ട് ക്ക് വന്നിട്ട് നമ്മക് കാര്യല്ല കുട്ടിക്ക് ന്ന്‌ക്കാനും ഇരിക്കാനും ഒന്നിനും വയ്യ അങ്ങനെ അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോയി അപ്പ അവിട്ന്നഅവര് എമർജൻസ് സർജറി വേണം ന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നതാ ഒരു സിംറ്റം ഉണ്ടായിരുന്നില്ല
ഫുഡിന്റെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചുലെ പെട്ടന്ന് അങ്ങനെ പാെറത്ത്ന്ന് കഴിച്ചോണ്ടേ
അതെ ഞാനും അതാണ് വിചാരിച്ചത് പിന്നെ വൊമിറ്റിങ്ങും ഇല്ല ലൂസ് മോഷനുല്ല ഒന്നുല്ല അപ്പ സ്കാനിങ് ഈ ഡോക്ടറ് ഫസ് റ്റന്നെ സ്കാനിങ്ങ് ചെയ്യാൻ പറഞ്ഞാേണ്ട് നമ്മക്ക് പെട്ടന്ന് ഇവന്റെ പ്രോബ്ളം എന്താണ്ള്ളതരു അ അനലൈസെയ്യാൻ പറ്റി അതാണ് സത്യം അല്ലെങ്കി നമ്മള് വെർതെ തെ ഒരു മരുന്ന് വയറുവേദനന്റെ മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെൻ ചെലപ്പോ പോവും
ആഹ് ചെലെര് പറയിം അങ്ങനെ നമ്മള് ഇങ്ങനെ ഫുഡ് പാെറത്ത്ന്ന് കഴിച്ചിട്ട് ട്ടായിരിക്കുംന്നൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് ചെൽപ്പോം മര്ന്നൊക്കെ എഴ്തി തരും
അതെ ഇവൻക്കാണെങ്കി ഭക്ഷണംന്ന് പർഞ്ഞത് തീരെ വേണ്ട ഭക്ഷണം കഴിക്കെയ് പിന്നെ വേംസിന്റെ ബുദ്ധിമുട്ട് നല്ലണ്ടായിര്ന്നേ എത്ര മരുന്ന് കൊടുത്ത് ത്താലും ആ ബുദ്ധിമുട്ട് പോവൂല്ല അപ്പൊ ഇപ്പ എൻക്ക് തോന്നാ അവന്റെ ഈ പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും ചെൽപ്പോ ങ്ങനെ ക്കെ ഇണ്ടായിട്ട്ണ്ടാവാന്ന് തോന്നാ എന്തായാലും ഇപ്പൊ സെർജറിയാ കഴിഞ്ഞു ഇഞ്ഞിപ്പോ സ്കൂള് ഓപ്പണിംഗ് ഒന്നും ഇപ്പൊ ഒരു രണ്ടാഴ്ചെങ്കിലും മിനിമം റെസ്റ്റ് വേണ്ടേ
സ്കൂള് താെറക്കാനെക്കെ ആയി സ്കൂള് ഇല്ലാെക്കെ ആയോ സാധനങ്ങളൊക്കെ ആയോ
സ്കൂളിൽത്തെ ബുക്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പക്ഷെ ബാഗ് അങ്ങനെ ലഞ്ച് ബോക്സ് അങ്ങൻ ത്തൊന്നും ആ ഭാഗത്ത്ക്കെ ന്നോക്കീട്ടില്ല പിന്നെ ഞാനന്റെ വീട്ടിലാണ് ഞ്ഞി ഹസ്ബൻന്റെ വീട്ടിൽക്ക് പോണം അങ്ങൻതൊക്കെ അപ്പ ന്നി മോനെ സർജറി ചെയ്ത മോനെംകൊണ്ട് ഇപ്പ എങ്ങനെക്ക്യാന്ന്ള്ള തൊന്നും ങ്ങട് അവന്റെ മുറിവൊക്ക ഒന്ന് ഹീലായാലല്ലേ അതൊക്കെ പറ്റാെള്ളൂ
ആഹ് ഞ് സ്കൂള് താെറക്കുമ്പോത്തിനൊക്കെ ഒണങ്ങാേയിരിക്കും ഇന്നാലും ഇപ്പ അർഞ്ഞത് ന്നന്നായിലേ
ആഹ് അഅ് നന്നായി അതോണ്ട് ഇപ്പം കൊറച്ച് റസ്റ്റ് ഇപ്പ വെക്കേഷൻന്ന് ആയല്ലോ എന്നാലും ഒരു ടൂ വീക്ക് ക്ക്സ് രണ്ടാഴ്ച മൂന്നാഴ്ച വരെ അവര് റസ്റ്റ് പറീണ്ട് ട്ടോ
ഇന്നാലും ഇന്നാലും ഒരാഴ്ച അമ്മക്ക് ഒരു ഇതായിട്ട് കിട്ടൊല്ലോ എന്നാല് പിന്നെ രണ്ടഴ്ച നോക്കിയാമതിയല്ലോ പഠിത്തമൊക്കെ തുടങ്ങണേ മുന്നേതന്നെ കുറഞ്ഞോളൂ
അതെ അതെന്നെ ഉം പിന്നെ എന്താണ് വേറെ എന്തൊക്കെയുണ്ട്
വേറൊക്കെ സുഖായിട്ട് പോണേ പിന്നെ പെരുന്നാളിനൊക്കെ ആയോ
പെരുന്നാളിനു അതുകൊണ്ട് ഒരുങ്ങിട്ടേയില്ല അങ്ങനെ ഒരു സഭ പെരുന്നാളിന്റെ ഒരു സീസം ചെയ്തിട്ടില്ല പിന്നെ ഞാന് ഇതുവരെ ഞാ എന്ത ഓൺലൈനായിട്ട് ഡ്രസൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നുട്ടോ ഞാനതുവരെ ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കണ്ട് പിന്നെ കുട്ടികൾക്ക് ഞാൻ വിചാരിക്ക എന്താ പറയാ വൈ വൈകിട്ട് പോയിട്ട് അങ്ങനെ അവരെ കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അവരെ കൊണ്ടുപോവാതെ പോയി ട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരാന്ന് പക്ഷെ അങ്ങനെങ്ങനെ നമുക്ക് ഒന്ന് പുറത്ത് പോകാനോ മോനിങ്ങനെ ഇരിക്കണണ്ടോ അങ്ങനന്നൊന്നും പറ്റൂല എന്നാലും എന്നാലും പെരുന്നാളു നമുക്ക് കളറാക്കണല്ലോ അതുകൊണ്ട് അത് വേണം അതു എന്തായാലും നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പൊ പിന്നെ നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കണ്ടല്ലോ
ഉ ഞങ്ങളിപ്പോ പെരുന്നാളിനുള്ളത് നോക്കിയില്ല ഇന്ന് നോക്ക നാളേ ക്കാന്നും പറഞ്ഞ നിക്കുവാ
ആ് നമുക്കിപ്പ മറ്റന്നാള് അതിന്റെ മറ്റന്നാളൊക്കെ ആവുമല്ലോ വ വ്യാഴാഴ്ച ഇന്ന് തിങ്കളാഴ്ചല്ലേ
ഇന്ന് തിങ്കളാഴ്ച ആയി അതന്നെ മൂന്ന് ദിവസ മൂന്നാമത്തെ ദിവസം പെരുന്നളായിഒന്നും നോക്കിയിട്ടില്ല
അതെ ഉ ഉം
ഏ നമക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഇനിയിപ്പന്ന് എന്റെ വീട്ടിൽ നിന്ന് ആാരങ്കിലുംക്കെ വരുവായിരിക്കും മോക്ക് മോളായിട്ട് നിക്ക വലിയ മോളായി എന്റെ അതിൽങ്ങനെ നിക്ക അപ്പൊ ആ ഇപ്പൊ വീട്ടിൽന്നൊക്കെ ഒരു വരവും കാര്യങ്ങളുംക്കെ ഉണ്ടാവുമല്ലോ
അതെല്ലെ അതുണ്ടാവും അത്ണ്ടാവും അപ്പൊ മോൾക്ക് ഇനി എടുക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നണത്
ഏ ഒന്ന് ഒന്നെടുത്തു ഒന്ന് ഒരാന്റിന്റെ വക എടുത്ത കൊടുത്തു
ആഹ് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഓൾക്ക് എന്തായാലും ഓ ഉ്
ഏ ഇവിടുത്തെ ഉമ്മാന്റെ വക എടുക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്
ആഹ പിന്നെ കൊഴപ്പില്ല എത്രാം ക്ലാസ്സിലാണ് ആള്
അവളേക്ക് നോ ഓള ഓള മമ്പേലോട്ടാ
അതെല്ലെ ആ ആ ഓക്കെ അവളെ കാര്യം നോക്കണ്ട കാര്യല്ല ഉ എന്തായാലും അതും വെക്കേഷനും ആയത് എന്തുകൊണ്ടും നന്നായി
അത് എന്തോ ഒരു എനിക്ക് ടെൻഷനായിരുന്നു അവളെ ഇളയറ്റങ്ങളൊക്കെ പെട്ടന്ന് പെ പെട്ടെന്ന് ഇങ്ങനെ ഇതായിന്ന് പറഞ്ഞപ്പോ എനക്കും എന്റെ കെട്ടിയോനും ഹസ്ബൻഡിനോക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഒന്നാമതോളു ആളുണ്ട് പൊക്കണ്ട് മുടിയൊക്കെ ഉണ്ട് പക്ഷെ ഇവടെ താ ഇവിടെ ചുറ്റു ഭാഗത്തുള്ളവരൊക്കെ ആളെ ഒന്നുമില്ലാത്തവരെ എടുക്കയും
അതങ്ങനെയാണ് ചിലർക്ക് ആ അത് ഞാൻ കറക്റ്റ് ഒരു ഏജാണല്ലോ കറക്റ്റ് ഏജിൽ തന്നെ അത് രക്ഷപ്പെ ട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോവുലോ നീ നെക്സ്റ്റ് വന്ന് നോക്കിയാ മതിയല്ലോ ആ ഹാ അതെന്ത് കൊണ്ടും നന്നായി ഉം അത് എന്താലും നന്നായി
വരുന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കി ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങള് മക്കളെ മുടി വെട്ടിച്ച് പോരിൻ ഡ്രസ്സ് എടുക്കാൻ നമുക്ക് നാളെപ്പോ അവിടെ ആളില്ലെങ്കി പിന്നെ ശെരിയാവൂലന്നൊക്കെ പറഞ്ഞ് എന്നാ
ആഹ് ആഹ ആ്
അപ്പൊ നോക്കട്ട് എന്നാലും ഒന്ന് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നാ പിള്ളേ താഴെയുള്ളവരെ മുടി ട്ടാനെ രണ്ട് പിളെരും ആം അപ്പൊ വര് അപ്പൊ അവരുടെ കൊണ്ട് പോവാന് പറഞ്ഞേക്ക്
ഉം അപ്പൊ പെരുന്നാളിന്ന് നമ്മള് പോയെ വെക്കേഷനാണെന്ന് വെച്ചിട്ട് ആഹ് അല്ല വെക്കേഷന്നാത്ത് അത് ശെരിയാ ഇപ്പം എല് ല്ലാടത്തും ക്യൂ ആണ് നമ്മൾ ഏത് സ്ഥലത്തേക്ക് ഇറങ്ങി നോക്ക് അവിടെ എല്ലായിടത്തും ക്യൂ ആയിരിക്കും ഇപ്പം പെരുന്നാളിൻ്റെ തെരക്ക് പക്ഷെ വെക്കേഷനായെന്ന് വെച്ചിട്ട് ഞാന് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ലോക്കായി പോയത് അല്ലെങ്കില് ഫാമിലീല് ഒരു മീറ്റപ്പൊക്കെ കണ്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റിസോർട്ടില് വെച്ചി ന്നൂട്ടോ മിനിഞ്ഞാന്നും ഇന്നലെ ആയിട്ടാണ് അത് നടക്കേണ്ടിരുന്നത് പിന്നെ എന്റെ ഉമ്മ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാ പറ്റാത്ത ഒരാളായതുകൊണ്ട് ഞാനൊക്കെ ഒരു എഴുപത്തേഴ് ആളുള്ളത് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തതായിരുന്നു പക്ഷെ മോന്റെ ഈ സർജറി അൺ എക്സ്പക്റ്റഡല്ലേ അതുകൊണ്ട് മോന്റെ സർജറി ആയാരണം അത് പോസ്റ്റ് പോണും ചെയ്തു ഇനി ഇൻഷാള്ള മു മുപ്പത് മുപ്പത്തൊന്ന് മുപ്പതാം തീ മുപ്പത്തൊന്നാം തീയ പറയണത് പക്ഷെ അതും ബുദ്ധിമുട്ടാണ് മോനേം വെച്ചിട്ട് എന്നാലും അത് ആഹ് ഇരി ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് നിയിപ്പോ ഹസ്ബൻറിനോടൊക്കെ ഒന്ന് അവതരിപ്പിക്കണം ഈ കാര്യങ്ങളൊക്കെ
ഉം പിള്ളേരെ കാര്യാവുമ്പോ ഹസ്ബന്റിന് ബുദ്ധിമുട്ടാ ഓല് കോല് പാ പറഞ്ഞു വിടാനൊരു ബുദ്ധിമുട്ടായി
പിന്നെ അത് ഭയങ്കര ആൾക്കാണെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആണ് വല്ല അനങ്ങാൻ പാടില്ലാത്ത ഇതാക്കാൻ പറ്റി കുട്ടികൾ ഉണ്ടത് പറഞ്ഞാ കേൾക്കണ് നമ്മളെക്കാള് മുന്നിലാണ്. അവര് പോണെന്ന് വിചാരിച്ചത് നിക്കണെ എന്നാലും നോക്കണം ഇല്യ നാട്ടിൽ ഇല്യ നാട്ടിൽ ഇണ്ടെങ്കി ആൾക്ക് ഞമ്മളെ കണ്ടീഷ് ലാവും അതെ നാട്ടിലുണ്ടെങ്കി അവർക്ക് കറക്റ്റ് കണ്ടീഷൻ മനസ്സിലാവും ഇതിപ്പോ മനസ്സിലാവാത്തൊണ്ട് കാണണില്ലല്ലോ ഞാൻ കാണുമ്പോ അപ്പൊ ഭയങ്കര ടെൻഷനാണ് അതാണ് പിന്നെ ആളൊരു ഐലെൻ ഡിലായതുകൊണ്ടവിടെ എന്താ പറയാ വീഡിയോ കോൾ ചെയ്യാൻ പറ്റൂല്ല അവിടെ മൊബൈ ക്യാമറ ഉള്ള ഫോണൊന്നും അങ്ങനെ അലൗഡല്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ജോലി അപ്പൊ പിന്നെ അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ല അത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റൂല്ല ഓഡിയോ കോൾ മാത്രേ ചെയ്യുള്ളൂ അപ്പൊ മോനെ കാണണില്ല ആഹ് അങ്ങനെ അത് അവിടെ ക്യാമ റിമൂവ് ചെയ്തിട്ട് ആണ് ചെല ഐലൻഡിലൊക്കെ പോവുക
അപ്പൊ റൂമിലെത്തിയാലും വിളിക്കാൻ പറ്റില്ല
ഇല്ലില്ല ക്യാമറ റിമൂവ് ചെയ്തിട്ടേ ആ ഐലൻഡിൽക്ക് അവർക്ക് എന്ററ് ചെയ്യാൻ പറ്റുള്ളൂ ജോലിസ്ഥലത്ത് ജോലി സ്ഥലത്തൊക്കെന്നല്ല ആ ഐലൻഡിലുള്ള ആരും അങ്ങനെ ഉണ്ട് ആഹ് ഞാനും ഇപ്പോ ആ ഹസ്ബൻഡ് ജോലിക്ക് പോയതിന് ശേഷമാണ് ഇങ്ങനൊക്കെ ഉണ്ടല്ലോ സ്ഥലങ്ങൾ എന്നുള്ളത് അറിയുന്ന തന്നെ
അപ്പൊ എങ്ങനെ നിങ്ങളൊക്കെ നിക്ക്വ പിടിച്ച് നിക്കണ്ടല്ലേ
ആഹ് മൂന്ന് മാസം കൂടുമ്പോ ആള് എൻക്ക് ഒന്ന് പുറത്തേക്ക് വരും മെയിന് അത്പ്പോ യു എ ഇ ആയത് കൊണ്ട് യു എ യിൽക്ക് അബുദാബിൽക്ക് വരാം വന്നുകഴിഞ്ഞ ശേഷം പിന്നെ അവരെ കമ്പനീൽ തന്നെ പോയിട്ട് അവരെ കമ്പനി ഹെഡ്ഡോഫീസിലാണ് അവിടെ ക്യാമറ ഒക്കെ റിമൂവ് ചെയ്ത് വെക്കുക അതിന് ശേഷം അവിടുന്ന് വീണ്ടും ക്യാമറ ഫിറ്റ് ചെയ്യും എന്നിട്ട് ആ ഒരു കുറച്ച് ദിവസം ഒരാഴ്ച അവിടെ ഉണ്ടാവും അവർക്ക് അങ്ങനെ വരണം ഒരു മൂന്ന് മാസം കഴിഞ്ഞ്ഞാ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ മെയിൻ ഏരിയേൽക്ക് വരണം അങ്ങനെയാണ്
ഓ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കൂല്ലേ കാണാതെ ഇരിക്കുമ്പോളേ
അതെ കാണൂല്ല ശീലായി പോയിപ്പം പിന്നെ ഒരു ആറേഴു മാസം കൂടുമ്പോളൊക്കെ ആള് വരും അങ്ങനെ അതുകൊണ്ടിങ്ങനെ നമുക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെ അത് അങ്ങട് യൂസ്ഡ് ആയി പോയി അതാണ്
ഉം ഉം
ഉം പിന്നെ
വേറെന്ത് വിശേഷം ഇല്ല ഇപ്പ മഴയൊന്നില്ല
വ്ടെ ഞങ്ങക്ക് രാവിലെ നല്ല മഴയാരുന്നു ഇപ്പൊ നല്ല വെ
ഉം വെയിലുണ്ടെന്നാ വെയ്ലിണ്ടോച്ചാണ്ട് മഴയാണോച്ചാ മഴയുടെഒരുമൂടല് ണ്ടാണോ
അതല്ലെ ആഹ് ഇവിടെ
ഫുഡ് യിച്ചിട്മ്പോ ഫ്രീ ആവുമ്പോ പറയോ ഞാനിന്നങ്ങോട്ട് വിളിക്കാരുന്നു
ആഹ് ഓക്കേ ഓക്കേ ക്കേന്നാല് ഞാൻ ഒരു എത്ര മണി കയണം
അല്ല ഇങ്ങള്ഫുഡ് അയച്ചിട്ടൊന്ന് മെസ്സേജ്യയിച്ചാമതി
ആഹ് ഓക്കേ ഓക്കേ ഉം ഓക്കേ ആ ഓക്കെ ഓക്കെ ആഹ് അഹ്‌ ശരിന്നാ ഓക്കെ